ഹലോ
ആഹ് കേക്കാവോ?
ആഹ് കേക്കാം, എന്താ എന്താ വിശേഷം?
എന്താ സുഖായിട്ട് പോണൂ. ഇന്ന് ഭയങ്കര മഴയാണല്ലോ.
ആഹ് അതെന്ന്, ആഹ് അതന്നെ ഇന്നിപ്പൊ രാവിലെ തന്നെ നല്ല മഴേ ഉം ഉം. ഇപ്പൊ മഴ ആഹ് ചായ കുടിച്ചു. ചായ കുടിച്ചു, ചെന്നപ്പോ സ്കൂളൊന്നും ഇല്ലല്ലോ, നാളെക്കെ ഒയിവല്ലേ ശെനിയും ഞായറും.
ആഹ് ആഹ് അങ്ങൻത്തന്നെ ഇവിടെയും, എന്താണ്ടാക്കിയെ?
ദോശയാണ് ദോശയും കടല കറീം അവിടെയോ?
ഇവിടെ ദോശെണ്ട്, പിന്നെ ഇന്നൽത്തെ ബീഫ് ഇണ്ടായിരുന്നു ബാക്കി, അപ്പൊ പിന്നെ അത്ണ്ടാ കറിയൊന്നും ഉണ്ടാക്കിയില്യ.
ആഹ് ആഹ് ഉം
എന്താ കടല എങ്ങനെയാ വെക്കല്?
കടല പിന്നെ തേങ്ങരക്കലാണ്, ആഹ് തേങ്ങരച്ചിട്ട് ഉം ഉം
എന്നാലേ കറി ഉണ്ടാവുള്ളലേ
കറി ഇണ്ടാവുള്ളൂ, എല്ലാവർക്കും പാടേ തോനെ ഒയി
ആഹ് ഞാനാ കടല വേവിച്ചുങ്ങാണ്ട് കടല നമ്മളെല്ലാ മസാലപ്പൊടികളൊക്കെ ഇട്ട് വേവിച്ച് കടല വെന്ത് കഴിയുമ്പോ ആഹ് തേങ്ങരച്ച് പാ ഏഹ് ഒഴിക്കണെന് മുമ്പായിട്ട് ആഹ് കടലൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അഹ് അരക്കും അപ്പൊ നല്ല കുറുകിയ ചാറ് പോലെ കിട്ടും.
ആഹ് അത് ശെരി, നല്ല പേസ്റ്റ് ആവുലേ, അതെ അതെ
ആഹ് ആഹ് ആഹ് അപ്പൊ നല്ല കുറുകിയ ഇത്ണ്ടാവും മറ്റേരു വെള്ളം വിട്ട പോലെ ഇങ്ങനെ നിക്ക്
വെള്ളം പോലെണ്ടാവും അതന്നെ അതന്നെ ഇത് ഗ്രേവി മോഡൽ തിങ്ങി നിക്കും ആഹ് അതന്നെ ഉം അത് രണ്ട് കടലേം അങ്ങനന്നെ
ആഹ് ആഹ് ആഹ് അങ്ങനെ ചെയ്യല് ഞാന് ആഹ് ഇമ്മളെ ആഹ് മറ്റേ പിന്നെ ചുവന്ന കടലയും മറ്റേ വെള്ളക്കടല ഒക്കെല്ലേ ആഹ് അതൊക്കെ പച്ചക്ക ആഹ് ഗ്രീൻ പീസ് പിന്നെ അങ്ങനൊന്നും ചെയ്യൂല ഇങ്ങനത്ത് ഗ്രീൻ പീസ് അത് പിന്നെ നമ്മള് വേവിക്കുമ്പോ തന്നെ കൊറേ ഒടഞ്ഞ പോലെ കിട്ടുവല്ലോ, ഇതെന്താ ഒടച്ചാലും ഒടയിലല്ലോ ചെൽത്
ആഹ് ഒടയൂല, അതിങ്ങനെ വേറിട്ടൊണ്ട് നിക്കും അതാണ്
അപ്പൊ അങ്ങനെ കാട്ടും, എന്നിട്ട് പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് എന്താക്കുമ്പോ
ഞമ്മക്കൊക്കെ ഒന്നേൽക്കും ഉം ഉം അപ്പ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ചെയ്യും, കറി ആഹ് ആഹ് ആഹ് അതന്നെ അതന്നെ ഉം
കൊറെ കറിയൊക്കെ ഇവിടെക്കെ എല്ലാർക്കും നല്ലോണം കറി വേണം ഒഴി
ആഹ് നല്ലോണം വേണം ആഹ് അതെ അതെ ഒഴിക്കാമാണല്ലേ ആഹ് ആഹ് അപ്പൊ ഉം അപ്പൊ നമ്മള് മെറ്റക്കെ ആഹ് പ്പതാ അതാ ചെയ്യാ നല്ലത്. ഉം ഇല്ലല്ല അത് തന്നെ പിന്നെ ഇള്ളത് നമുക്ക് ടേസ്റ്റ് മാണാണല്ലോ ഉള്ളത് രസ ടേസ്റ്റ് ഉണ്ടെങ്കി
കഴിക്കാനൊരു ഇത്ണ്ടാവാ, അപ്പൊ പിന്നെ അങ്ങനെ ഇണ്ടാക്കും. ആഹ് തേങ്ങ പിന്നെ വല്ലാണ്ടാണ്ട് ആഹ് തറവാട്ടന് ആ തറവാട്ടിലാണ് പിന്നെ ഞങ്ങള് വീട് തറവാട് വേ പ്പെ അവിടെ വെച്ചിട്ട് വേറെ വീടെടുത്തു എല്ലാരും ഇങ്ങട്ട് പോന്നു തറവാട് ചെറിയ ഒരു വീടായിരുന്നു അും ആഹ പിന്നെ ഞങ്ങള് വേറെ പുതിയതായിട്ട് ആഹ് ഇല്ല അയില് താമസല്ല അതില് വാടകക്ക് കൊടുക്കല് ഒക്കെ ഇടായിരിന്നു ഇപ്പൊ വാടകക്കാര് ഒന്നും ഇല്ല
ആഹ ആ ഉം ഉം
പിന്നെ എന്താ ദോശ എന്താണ് മറ്റേ മറ്റേ സീ ദോശ ഏത് ദോശേണങ്ങ ആ അരി ആ അരിദോശ അല്ലേ ആഹ ആഹ
അത് തന്നെ
ഞാൻ ഉഴുന്നോട്ടിയ ഉഴുന്നോട്ടിയക്കൻ ഏ ഉഴന്ന് കൂട്ടിരച്ച് വെച്ചതാകുമ്പോ തലേന്നൊക്കെ അരച്ച് വെച്ചതാവുമ്പോ അല്ലേ ആളും
ആഹ രാവിലെ നമ്മക്ക് എണീക്കാൻ അന്നെ നല്ല ഇൻട്രസ്റ്റ ഉം ഉം ഉം ഒരു ഭാ എന്തോ ഒരു ഭാരം കൊറഞ്ഞ മാതിരി തോന്നൂലേ ഇനി ഇഡലിക്ക് ആായാൽ
ആ ആ ഇഡലിക്കായല് മറ്റേതോ ആഹ അങ്ങനെ ഇണ്ടാക്കി വെച്ചാല് തലേന്ന് അന്നെ മാവ് ഒക്കെ അരച്ച് വെച്ച ഇണ്ടാക്കിയ വെച്ചാലെ
ആ അതന്നെ നമുക്ക് ഫുള്ള് രാവിലെ ഒരു ഫുള്ള് എനർജി ആയിരിക്കും കാരണം എല്ലത്തിലും ഒരു ആവേശം ഇണ്ടാവും ടെപോർച്ച് സമയം കിട്ടും തോ കുറ തമാ സമയം തന്നെ നമുക്ക് കൊറച്ച് ബാലൻസ് വരുല്ലോ ആ ഉ ഉെ അപ്പ നമ്മള് ഏക്ക് രാത്രി കെടക്കുമ്പോ തന്നെ നാളെപ്പനി എന്താ ഉണ്ടാക്കാന്നുള്ള ഒരു
ആ ശരിയാണ് രാത്രി കെടക്കുമ്പോ ഞമ്മക്ക് ക്ക അതാണ് ചിന്ത എന്താ രാവിലെയൊക്കെ എന്തൊക്കെ എണ്ടാക്കാ എന്താ ആഹ ഹഹ എല്ലാം തലേന്ന് ഇങ്ങട് കിട്ടണം അല്ലേ എല്ലാ സാധനങ്ങളും ങ്ങട്ട് പച്ചക്കറ ആണെങ്കിലും എല്ലാ സ സാധനങ്ങളും വട്ട്
അതെ ഇന്നാലാണ് ഞമ്മടെ കാര്യങ്ങള് വേ മുന്നോട്ട് ഇട്ട് പോവുള്ളു മറ്റ അങ്ങനെ അവിടെ വെയ്ക്കും ആഹ് ആഹ് ആ അത് ശരി
എന്ത് ആണെങ്കിലും സ്കൂൾകൊക്കെ പോകണന് കുട്ടികള് ഒക്കെ പോകുമ്പോഴക്ക ക്കെ കരോ കൊക്ക് ഒരു തട്ടിപ്പടലാ പിന്നെ അപ്പൊ വെച്ച് ക്കാണ്ട് കിട്ടുമ്പോ
ഉ അപ്പൊ നല്ല ലൈസാ ആ അതെന്നെ അപ്പൊ ഒള്ളത് നല്ല ഫ്രഷില് കഴിക്കാം രാവിലെ എ എല്ലാം കിട്ടണൂടെ
ഉ തേങ്ങ ഒക്കെ നിങ്ങള വീട്ടിൽ ആവശ്യങ്ങക്ക് ഇണ്ടോ തേങ്ങ ഇങ്ങെ
ആ ണ്ട് തേങ്ങ ഒക്കെണ്ട് ഉ തേങ്ങക്കണ്ട് പിന്നെ എന്താണ് തേങ്ങരച്ച കറി പിന്നെ ഞാനും കുട്ടികൾ മാത്രള്ളൂ അപ്പ പിന്നെ വല്ലാണ്ട് അങ്ങട്ട് കൊറന്നും കുട്ടികൾക്ക് മതി പിന്നെ ആൾ ഇവിടെ ഇല്ല അപ്പൊ പിന്നെ
ആഹ
വല്ലാതെ ആർക്ക അങ്ങനെ ഇണ്ടെങ്കി പിന്നെ ആക്ക് വാണം ഉ തേങ്ങരച്ച കറിയും അങ്ങനെയൊക്കെ മാണം അല്ലെങ്കി പിന്നെ അങ്ങനെ വാണണോന്നന്നും ഇല്ല മഴ ഇതാ പിന്നെ രാവിലല്ലെ മുൻ
നാ ആ ആ അതല്ല അവടെ ആ പണി ആ പണി അവിടെ കുറഞ്ഞി ഇക്കി ഉം ഉം ഉം മുറ്റ അന്നെ
മുറ്റകാകെ പുല്ല് നേർ
ആഹ് പുല്ല് ആ അങ്ങനെ ഒരു വിഷയം ഇണ്ട് അത് നമ്മള് ചൂല് തട്ടാഞ്ഞാല് വേഗം ആരും മുറ്റം തും അണ്ട് വൃത്തി വരൂല
ആ ആഹ് ചവിട്ടിയൊക്കെ നടക്കുമ്പോഴാണ് ണ്ടല്ലോ പുല്ലൊക്കെ ഒണ്ടെങ്കില് അതൊക്കെ ഒന്ന് അമ ആ അമർന്ന് മുളയ ആഹ് ഇത് ദാവാണേ ത് അടിച്ചു വാരാനും കഴിയണില്ല ആകെ
ആഗതാവും പിന്നെ ഇനിയിപ്പോ മയ ആയനോട് പുല്ലൊന്ന് അറിയുമ്പോ കൊതുകും നല്ലോണ്ണം ഉണ്ടാവും
ആഹ് ഉച്ചേന്റെ സമയത്തൊക്കാര്ന്നു ചെലപ്പോ മഴയൊക്ക പോയി ഇങ്ങനെ അപ്പൊ അടിക്കാനും മടിയാണ് അടിച്ചു വാരാന അപ്പൊ പിന്നെ ബാക്കിയൊള്ള പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്താണ്ടിരിക്കും
ആഹ് അതാണ് അതാണ് പിന്നെ വെയിലാ ഉച്ച കഴിഞ്ഞാ പിന്നെ നമ്മള കുളിയൊക്കെ കഴിഞ്ഞില്ലേ പിന്നെ ഒന്നടിക്കാനും മടിയാകും മുറ്റത്ത്ക്ക് എറങ്ങാൻ മടിയാവും അതാണ് അങ്ങനൊരു വിഷെണ്ട് അതാണ്
കിട്ടൊക്കെ
ഉം ഉം
ആഹ് വോ ഉം ഉം നി പാല കി ആ അലക്കിടാനൊക്കെ ഇതുണ്ടോ സ്ഥലുണ്ടോ എങ്ങനെക്കെ
ആഹ് ഉം ഉം
അ അ സ്ഥല
ആഹ്
അ മഴ ആയതോണ്ടെ